ഹലോ
ആ പറയൂ
ഹലോ കേൾക്കുന്നുണ്ടോ? ആഹ് എങ്ങനെ ഇണ്ടാർന്നു കഴിഞ്ഞ വിഷുവെല്ലാം ആഘോഷം എല്ലാം എങ്ങനെ ഇണ്ടായിരുന്നു?
കഴിഞ്ഞ വിഷു ആഹ് ആഘോഷം കൊഴപ്പമില്ല നല്ല രീതിക്ക്ന്നെ ആഘോഷി എല്ലാരായിട്ട് ഫാമിലി ഫ്രണ്ട്സ് അവിടെയോ
ഇവിടെ അങ്ങനെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് എല്ലായിട്ട് അടച്ചു പൊളിച്ചു
ആ
അങ്ങനെ നല്ലൊരു വിഷു കയിഞ്ഞു
ആഹ്
ന്നല്ല നല്ലൊരു പരിപാടിയായിരുന്നു നല്ലൊരു ആഘോഷായിരുന്നു ആഹ് ഉണ്ടായിരുന്നു അതാണെല്ലോ മെയിൻ മടക്കെയില്ലാ പടക്കങ്ങളൊന്നുയില്ലാത്ത എന്ത്, വിഷു ആ അതെ രണ്ട് ദിവസം
ഈ പ്രാവിശ്യം നല്ലെ ഒരു വിഷു ആയിരുന്നു ഇവിടെ
ആന്നൊ
ആ അവിടെ ഒരുപാട് ആഘോഷങ്ങളും കൊറേ പരിപാടികളും കൊറേ ആയി കലാപരിപാടികളും അങ്ങന അങ്ങനെ അങ്ങനെ ഏറ്റം നല്ലെ ഒരു എന്റർടൈൻമെന്റായിരുന്നു രണ്ടു ദിവസം പോയതേ അറിഞ്ഞില്ല അത്ര പോലും നല്ല ആഘോഷ് ഇവിടെ നാട്ടാര് സ് സ്പോർട്സിന്റെ ക്ലബ്ബിലും അവിടെ കൊറേ ക്ലബ്ബുകളും കാര്യങ്ങളാണ് ആ ക്ലബ്ബിന്റെല്ലം വകയായിറ്റ് ഓരോരോ പരിപാടികള് കലാപരിപാടികൾ നാട്ടുകാരുടെ ഓരോരോ പ്രവർത്തനങ്ങൾ ആഹ് നല്ലൊരി വിഷുക്കാലം ആഘോഷിച്ചി കുട്ട്യേക്കെല്ലം ലീവ്വെല്ലെ ആറ്റയ്മില് അതുകൊണ്ട് അത്യാവശ്യം നല്ലെ ഒരു വിഷു പടക്കം പൊട്ടിക്കലും സിനിമക്ക് പോക്കും സിനിമക്കൊക്കെ പോയാരുന്നു ഫാമിലിയായിറ്റ്‌ ആ വിശുക്കണിയല്ലോ ഒഴി ഈ രാവിലെതന്നെ കുട്ടികള് വിഷു കണിയായിട്ട് വന്ന് രാവിലെ തന്നെ കണിയെല്ലം കണ്ടു ഫാമിലിയായിറ്റ്‌ എനിക്ക് കൈനീട്ടം കൊടുത്തു
പുതിയ ഡ്രെസ്സെല്ലം എടുത്താ ഓദെയല്ല
രണ്ട് മൂന്ന് ദിവസം മുമ്പേ പോയി എടുത്ത്
ഉ ഉഹ്
ട്ടൗണില് പോയി എടുത്ത് ഫാമിലിക്കല്ലംഡ്രസ് എടുത്ത് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു
എല്ലാവരുടെയും വീട്ടിലെല്ലം പോയി കുടുംബത്തിലുള്ള എല്ലാ വീട്ടിലും കേറിപോയി എല്ലാവരെയും കണ്ട് ഇവിടെല്ലംപോയി ഭക്ഷണം കഴിച്ചു ആ എല്ലാവർക്കും എടുത്തു
എന്താരുന്നു വിഷുവിന് സ്പെഷ്യൽ
വിഷുവിന് സാധാരണ ഇവിടെ ബിരിയാണിയാണ് ഞങ്ങള് വെക്കാര് തലേ ദിവസം സദ്യ തലേ ദിവസം സദ്യാ ത് തലേ ദിവസ് സദ്യ രണ്ടാമത്തെ ദിവസം ബിരിയാണിയാണ് വെക്കുന്നത് ബിരിയാണിയും പാൽപായസെവും
ഊ
അങ്ങനെ അങ്ങനെ അവിട്യൊ
ആ ഇവിടെ അങ്ങനെതെന്യാണ് ഒരു ദിവസം ആഹ ചോറും പലതരം കറികളും സാമ്പാറ് മോര് അവിയല് പച്ചടി കിച്ചടി ചിക്കൻ മീന് അങ്ങനത്തെ എല്ലാ വിഭവങ്ങളു ഒരു ആ ചോറും കറികളും പിന്നെ രണ്ടാമത്തെ ദിവസം ആ നമ്മളധികം ബിരിയാണിയാണ്. എടക്ക് ചെല സമ സമയങ്ങളില് അങ്ങനെ ഓരോ വിഷുവും, ചെല സമയത്ത്, ഈ വിഷൂനാണെങ്കില് ബിരിയാണി വെക്കുവാണെങ്കിൽ അടുത്ത വിഷുവിനൊക്കെ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും എല്ലാം വെക്കും. ആരെങ്കിലും അന്നത്തെ ദിവസം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവും വെരാനായിട്ട് അപ്പൊ അങ്ങനെ വെക്കും.
ആ ഇവിടെയും അങ്ങനെതന്നെ അതേപോലെ തന്നെ സെയിം, ഏകദേശം സെയിം.
ആ
പടക്കം പൊട്ടിക്കലൊക്കെ എങ്ങനെ? ഈ പ്രാവശ്യം എന്തെങ്കിലും, സാധാരണ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇണ്ടാവാറുണ്ട്.
ഇല്ല ഈ പ്രാവശ്യം അപകടങ്ങളെല്ലാം കൊറവാരുന്നു.
ആ
കുറവായിരുന്നു അങ്ങനെ വലുതായിട്ടൊന്നും എല്ലാ പ്രാവശ്യോം കേക്കുന്നത് പോലൊന്നും കേട്ടിട്ടില്ല.
ഇവിടെയും കുറവാ. സാധാരണ ഗതിയില് എന്തെങ്കിലും കാര്യമായിട്ട് പരി ക്കെല്ലാം പറ്റുന്ന ആൾക്കാർ കൂടുതലാ ഇവിടെ, കാരണം ഇവിടെ അങ്ങനെ ഉള്ള ടീമാ. ഇവിടെ പിന്നെ പോരാത്തതിന്
ഈ പ്രാവശ്യം ഇവിടത്തെ ക്ലബ്ബീന്ന് കൊറേ എന്നാ വിഷുവിന് കൊറച്ച് ദിവസ് മുന്നേ ഇത് കൊറച്ച് നോട്ടീസുകളും കാര്യങ്ങളുവെല്ലാം കൊടുത്താരുന്നേ ഇങ്ങനെ വിഷ് ഷു വിഷുക്കാലാണ് വരുന്നത് വിഷുവിനോടനുബന്ധിച്ച് ആഘോഷങ്ങളെല്ലാം ണ്ടാവും അപ്പോ കൊറെ ആൾക്കാര് സൂക്ഷിക്കണം ഉം നമ്മള് നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടൊന്നും ആഘോഷം ആക്കരുത്. പടക്കങ്ങളും ഇതെല്ലാം ഉൾപ്പെട്ടതാണ് നമ്മുടെ വിഷുവിന്റെ ആഘോഷം. അപ്പൊ അതൊന്നും വ ച്ചു കയ്യാങ്കളിയൊന്നും കളിക്കരുതെന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ചു ദിവസം മുന്നേ എല്ലാ വീട്ടിലും നോ ട്ടീസുകളും കാര്യങ്ങളും എല്ലാം എത്തിച്ചിട്ടുണ്ടായിരുന്നു.
ആഹാ അതു
അപ്പ എല്ലാ വർഷ വർഷവും ഇങ്ങനെ ഓരോ ഭയങ്കര അപകടം പിടിച്ചുള്ള ആ പൊട്ടിക്കലും കാര്യങ്ങളും ആഘോഷങ്ങളൊക്കെ നടക്കുന്നതെല്ലാം നമ്മള് പത്രത്തിലെല്ലാം കാണുന്നയല്ലേ എല്ലാ വർഷവും ഉണ്ടല്ലോ? അപ്പ അതുകൊണ്ട് ഇപ്രാവശ്യം ഇവിടത്തെ ഒരു ക്ലബ്ബില് കൊറെ കുട്ടികള് ഉം കൊറെ കുഞ്ഞു കുട്ടികള് തന്നെയാണ് ഒരു ക്ലബ്ബില് ഒള്ള കൊറച്ചു കുട്ടികള് ചേർന്നിട്ട് ഇതുപോലെ നോട്ടീസ് അടിച്ചിട്ട് നമ്മുടെ വിടേള്ള എല്ലാ വീട്ടിലും എത്തിച്ചു കൊടുത്തിരുന്നു.
നല്ല കാര്യം.
ചെല കുട്ടികളങ്ങനെ എന്നാ നമ്മുടെ ആഘോഷം നമ്മള് ഒരു പരിധി വിട്ട് ആഘോഷിക്കരു തെന്നൊള്ള ഒരു ഇത് കുട്ടികളായിട്ട് തന്നെ മുൻകൂട്ടി ഇറങ്ങിയത് കൊണ്ട് കുറേ ആൾക്കാര് അത് ശ്രദ്ധിക്ക
ഒരു ബോധവൽക്കരണം അല്ലേ? ആ
നമ്മടെ കുട്ടികളുടെ മനസ്സിലും അങ്ങനെ ഒരു നല്ല കാര്യം വന്നല്ലോ. അതുകൊണ്ട് അങ്ങനൊരു ഇതെല്ലണ്ടാർന്നു. പിന്നെ ഈ ഏരിയേല് കൊറെ, ആ. നമ്മുടെ ഇവിടുന്ന് കൊറച്ച് കുട്ടികളാണെങ്കില് ആ നമ്മുടെ ഇവ്ടുന്ന് കൊറച്ച് കുട്ടികളിങ്ങനെ വേറൊരു സ്ഥലത്ത് ആ ഇങ്ങനെ പടക്കക്കടേല് നിക്കാൻ പോകുന്നൊണ്ട് അങ്ങനെ ഇപ്പോ ആയാ രണ്ടാഴ്ച പടക്കം വിറ്റ് വിക്കേണ്ട ഇതായിരിക്കുമല്ലോ ഭയങ്കര പടക്ക കടേലെല്ലാം ഭയങ്കര കച്ചവടൊള്ള സമയല്ലേ അപ്പൊ അവിടത്തേക്ക് കൊറച്ച് കുട്ടികള് പോകുന്നുണ്ട് ഇങ്ങനെ നി കണ്ടിറ്റ് അപ്പൊ ആ വകേലവർക്ക് കൊറേ പടക്കങ്ങൾ കിട്ടും. കൊറെ ഓരോ ദിവസായാലും ചില ദിവസങ്ങളില് ചാ അങ്ങനെ വരുന്നവര് പോയിവരുന്ന സമയത്ത് ചാക്ക്കണക്കിന് സാധനങ്ങളെല്ലാം കൊണ്ടുവരും പൊട്ട പടക്കങ്ങളും പൂ ത്തിരി കമ്പിത്തിരി എന്നെല്ലാം പറഞ്ഞിട്ടിട്ട് എല്ലാം കൊണ്ടുവരും അപ്പൊ കൊറേ വീടുകളിലിത് കൊടുക്കുംഅവര് കുട്ടിക പിള്ളേര് കൊടുക്കും. അപ്പൊ ഒരുവിധം എല്ലാ ഈ ഉള്ള വീടിലും നല്ല ആഘോഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരും ഈ ക്ലബിലെ അംഗങ്ങളാ. അപ്പൊ അവരും കൂടെ മുൻ നിർത്തിയിട്ട് ഇതിങ്ങനെ ബോധവൽ കരണം നടത്താൻ മുന്നിട്ടെറങ്ങിയാരുന്നു. അതുകൊണ്ട് രണ്ടും ആ സമയ വിഷുവിന്റെ ഏകദേശം ദിവസം ആവുന്നതിന് മുന്നേ ആഘോഷങ്ങളും പൊട്ടിക്കലും കാര്യങ്ങളെല്ലാം തൊടങ്ങും.
ആ പക്ഷെ ആർക്കും കുഴപ്പൊന്നുല്ലാണ്ട് ഒരു വിഷു. കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ചെറിയ പരിക്ക് പോലും ഇല്ല എല്ലാം നല്ല രീതിയിൽ. കഴിഞ്ഞ് ഒരു വിഷുകാലായി കഴിഞ്ഞത്.
ഉം വിഷു ഒരു സം സമൃദ്ധിയുടെ നമ്മള് ഓണല്ലാം പോലെ തന്നെ ഒരു നല്ലൊരു ആഘോഷല്ലേ വിഷു. ന്ന് പറയുന്നത്.
പോയായിരുന്നോ ദിവസം.
ഇല്ല ആ വൈകുന്നേരം വെറുതെ ഒരു ഔട്ടിംങ്ങ് പോലെ പോയായിരുന്നു.
എങ്ങനെ ഫാമിലി ആയിട്ടാ.
ആ അതെ.
ഉം ആ ഞങ്ങളും പോയായിരുന്നു.
ഉം
ഞങ്ങളും ബീച്ചിൽ ഒന്ന് പോയായിരുന്നു.
ആഹ്. വിഷുവിനോടനുബന്ധിച്ച് ഇങ്ങനെ പരിപാടിയോട് അനുബന്ധിച്ചാണെങ്കി ചെല സ്ഥലങ്ങളിൽ ക്വിസിന്റെ പരിപാടിയെല്ലാം നടത്തുന്നുണ്ട്.
ആ ഉണ്ട് ണ്ട് ണ്ട് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നല്ലേ ആഹ്. വിഷുവിനെ പറ്റിയിട്ട് എന്താണ് വിഷു എങ്ങനെയാണ് വിഷുവി എന്തുകൊണ്ട് ആഘോഷിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള. വ്യത്യസ്ത മത്സരങ്ങളാെന്നുണ്ടായിരുന്നു.
അതിവിടെ ഉണ്ടായിരുന്നു അത് മിക്കവാറും ഇവിടെ ഉണ്ടാവുന്ന.
ഓ അപ്പൊ നമ്മള് ഇങ്ങനെ പങ്കെടുത്തിരുന്നു അപ്പൊ. അതിലാണെങ്കിൽ ഇത് നമ്മൾ ഇതുവരെ കേട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിട്ടൊന്നും നമുക്ക് അറിവില്ലാത്ത. കോയ്പ്പല ചോദ്യങ്ങളും കാര്യങ്ങളുയെല്ലാം ഉണ്ടായിരുന്നയില്.
ഉം ഉം
ഹലോ നമ്മളെ വിഷുവിനെ പറ്റിട്ട് എങ്ങന ഇപ്പൊ നമ്മളെ വിഷുവിനെപ്പറ്റി ഇങ്ങനെ കാണുന്നു അല്ലെങ്കിൽ നമ്മളത് ആഘോഷിക്കുന്നു വിടുന്നു എന്നല്ലാതല്ലാതെ അയിന്റെ ഉ ഉള്ളിലോട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ അപ്പൊ ഇതുപോലുള്ള. ആ ഉം നമ്മള് ആഘോഷിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അടിച്ചുപൊളിക്കുന്നു അല്ലാതെ ഇത് പരിപാടി എല്ലാം നടത്തുന്ന നല്ലതായിരിക്കാം മറ്റുള്ളവർക്കൂടെ നമുക്കറിയാത്ത കാര്യങ്ങള്. ഹലോ എന്തേയും അതിന്റെ ഉള്ളിലോട്ടുള്ള ചെല കാര്യങ്ങളുണ്ടാവുല്ലോ. അപ്പോ ഉം ഈ വിഷുപക്ഷിന്നെല്ലാം പറഞ്ഞ് ഞാൻ ഇപ്രാവിശ്യം ആദ്യായിട്ട് കേക്കുവാ അങ്ങനെ ഒരു ക്വിസ്മത്സരം എല്ലാം നടത്തിയത് കൊണ്ട് ആദ്യമായിട്ട് അറിയുക അങ്ങനെ ഒരു പക്ഷീനെ കഴിഞ്ഞ്. ഒരു പക്ഷിക്ക് നമ്മൾങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ വിഷു എന്തിനാഘോഷി ഏ ഏഹ്
അതേ പക്ഷി
ഹലോ ആ അതെ അതെന്നെ എന്തിനാഘോഷിക്കുന്നു അല്ലെങ്കിൽ ഏത് വർഷം തൊട്ടാഘോഷിക്കുന്നു അതെല്ലാം ഞാൻ ആദ്യവായിട്ട് കേൾക്കുവായിരുന്നു അപ്പൊ നമ്മളെ വിഷു ആഘോഷിക്കുന്നന്നുള്ളതല്ലാ ഇതിനെ പറ്റിട്ട് ഡീപ്പായിട്ടല്ലെങ്കിൽ ഡീറ്റെൽസ് ആയിട്ടൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ഇപ്രാവശ്യം അതിനോടാനുബന്ധിച്ച തന്നെ നടത്തിയപ്പോഴെ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലറിയാൻ പറ്റി
ഉം ഉം
ശ്.... ശ്...
ഉം ശരിയാണ് ഇതിനെ പറ്റിയ ഒരു ധാരണയില്ല ഇതെന്തോന്തുവാ ഇത് വെറും ഒരു ആഘോഷം പടക്കം പൊട്ടിച്ചകോഷി ഈ പ്രാവിശ്യം
അതേ വിഷ്ണുവിന്റെ ആ കണി വെക്കുന്നത് വെക്കുന്നതിന് പ്രത്യേകോരു
ഹലോ